ഹലോ
കേക്കാവോ
കേക്കാം
എന്തോ എടുക്കുവാ
ആഹ് ഇവിടെ ഇരിക്കണു അങ്ങനെ
ആഹ്
ഉം
അവിടെ മഴയുണ്ടോ
ഇപ്പ മഴയില്ല വൈകീട്ട് മഴയുണ്ടായിരുന്നു അവിടോ
ഇവിട മഴയില്ല
ഉം
ഉം
വീട്ടിൽ എല്ലാരും എന്തേ
വീട്ടിലെല്ലാരും ടീവി കാണുന്ന് അവിടോ
കെടന്നെ എല്ലാരും
ആഹ്
ഉം ഉം
എന്തോ ചെയ്യുവാ
എന്തുവാ പഠിക്കുന്നനൊക്കെ
ആഹ്
ആഹ് പടുത്ത ഒക്കെ കഴിഞ്ഞ് ഓയിൽ ആന്റ് ഗ്യാസ് പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുന്ന് താനോ
ഞാന്‍ റേഡിയോളജി
പഠിച്ച് കഴിഞ്ഞോ
ആഹ് ട്രെയിനിങ് കഴിഞ്ഞു ഇനി എവിടെലും കേറണം
ഉം അത് എത്ര മാസത്തെ കോഴ്സാ
അത് ഒന്നര വർഷത്തെ പിന്നെ ആറു മാസത്തെ ട്രെയിനിങ്
ഉം അത് കഴിഞ്ഞ അവര് തന്നെ പ്ലേസ്മെന്റ് തരു
ഇല്ല അവര് പ്ലേസ്മെന്റ് ഒന്നും തരത്തില്ല
ഉം
ഉം നിങ്ങടെ കോഴ്സിന് നിങ്ങക്ക് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നോ
ഞങ്ങടെ കോഴ്സിന് പ്ലേസ്മെന്റ് ഉണ്ട് പക്ഷെ അത് ചിറ്റ ആ പ്ലേസ്മെന്റിന് പോയിക്കഴിഞ്ഞാൽ നമ്മള ഉദ്ദേശിക്കുന്ന അകത്തേത്ത് അതിന്റെ തന്നെ ജോലിയല്ല ആർക്ക്
ആഹ്
അതൊണ്ട് അതിന് പോയില്ല അല്ലാതെ പോയാരിന്ന് മുംബൈയിൽ
അതെന്തൊത്തിന്റെ ആയിരിന്ന് ഈ പഠിച്ചതിന്റെ തന്നാ
ആഹ് പടിച്ചെന്റെ തന്നെ
എത്രമാസം വർക്ക് ചെയ്ത് അവിട
അവിടെ ഒരു എട്ടു മാസം
ആഹ് പിന്നെന്തെ ഇങ്ങു വന്നേ
അവിടെ നിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായ ജോലി അത് മാത്രല്ല നമ്മള് ഓ കടലിനെടുക്ക ഫോണൊന്നും ഇല്ല ആകെ ടെലിഫോൺ ഉള്ള അന്നേരം അങ്ങനത്തെ അതുകൊണ്ട് ഞാൻ നാട്ടി പോയിരുന്നു
ആഹ് ആഹ്
ഉം
ന്നിട്ട് നി അടുത്തയന് പോവത്തില്ലേ
അടുത്തേന് എവിടേലും നോക്കണം അവിടോട്ട്നീ നി പോണില്ല
പോന്നില്ല്യേ
ഇല്ല ആഹ് ഇങ്ങക്കന്നേരം ട്രെയിനിങ് കയിഞ്ഞു ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്കെറികൂടാ
ഇല്ലാ ആഹ് ഹോസ്പിറ്റല് പോണില്ല
അതെന്താ
അവിടെ എനിക്കിഷ്ടല്ല വേറെ എവിടെല്ലേ നോക്കുന്നോള്
ആഹ്
പാടുണ്ടോ അത്
പാട് ഇല്ല ഞങ്ങള് എക്സ്റേയും ഇ സി ജിയാ വല്ല്യ പാടൊന്നുല്ല
ഉം
ഉം ഇ സി ജി കൊഴപ്പൊന്നുല്ല എക്സ്റേക്ക് ചെലപ്പോ ചെല പേഷ്യന്റിനെ ഒക്കെ ഇതാക്കിയിരിക്കും
നമ്മളങ്ങനേയും എന്താ ആ പഠിക്കുന്നടുത്ത് എക്സാം എഴുതി എടുക്കാൻ പാടാ
പഠിക്കുന്നടുത്തോ ആ അത് പാടാ തിയറി ഒക്കെ ഭയങ്കര പാടാ
ഉം
അനാട്ടമി കൊഴപ്പല്ല അനാട്ടമി നമ്മള് ബയോളജിയോക്കെ പഠിക്കന്തോട്ടിരിക്കും
ഉം ഉം
അല്ലാതെ ഈ റേഡിയോളജിയുടെ ഒന്നുണ്ടോ റേഡിയേഷൻ ഫിസിക്സ് അതൊക്കെ ഭയങ്കര പാ
ആണോ
ഉം നിങ്ങടെ എക്സാാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ആതൊക്കെ എളുപ്പമായിരുന്നു നമ്മള് പഠിക്കുന്നര് ആഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചാരിക്കും എന്തുവാ എക്സാമൊന്നും വല്ല്യ ഇതൊന്നുമല്ല അവര് ക്ലാസ് എടുക്കുമ്പോ എല്ലാം പറഞ്ഞ് തരുന്നൊള്ളൂ പിന്നെല്ലമ്മള് ചെയ്യാ
ആഹ്
ഉം പിന്നെ എക്സാമെന്തു എക്സാം ഒക്കെ നോക്കി എഴുതാൻ പറ്റും ആഹ് നിക്കുന്ന ആള് കൊഴപ്പൂല്ല
അങ്ങനെ പാസായതാണോ
ആഹ് പിന്നെ ആ അന്ന് നമ്മള് അടി ച്ചതായിട്ട് എന്തെയില്ലാത്ത കൊറേ എഴുതാൻ വരുന്ന് മൻസ്സിലാകത്തില്ല അങ്ങനെ എഴുതിയെടുത്തു ഫോണ് കേറ്റ ഫോണ് ഇല്ല ഫോണ് കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഗൂഗിളെ എഴുതി
ഫോണവര് മാറ്റി വെയ്ക്കാൻ പറയത്തില്ലേ
ഞങ്ങള് ഫോണും കൊണ്ട് കേറി
ഉം ചെക്കിങ്ങൊന്നും ഇല്ലേനിയോ
ഇല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാ
ഉം
അന്നേരം ചെക്കിങ്ങക്കെ എങ്ങനെ വെരാനാ കോളേജ് അല്ലല്ലോ ആ സ്ഥാപാനക്കാറെയി ആഹ് ആ സ്ഥാപനം നടത്തുന്ന ആളെ കൂട്ടിരിക്കും
ഉം
ഉം പിന്നെ അവടെ നിക്ക്യുന്നവറ് ഞങ്ങളവടെ ഇരിക്ക്യുന്നക്കേ ഒരു ചേച്ചിയെക്കെയാ പാവം പിടിച്ചെ
പൊറത്തൂന്ന് വെരുന്നവര്ല്ല്യേ
അല്ല
ഇനി എവിടേലും കേറുന്നു ജോലിക്ക്യതോ വേറെ നോക്കുവാണോ
വേറെ നോക്കോണോന്നുണ്ട് ഇന്ന്ഞ്ഞി പഠിക്ക്യാൻ പോണം ഐ റ്റിക്ക് കൊടുത്തിട്ടേപ്പുണ്ട് അത് കിട്ടുവാണെ അതിന്
ഉം
ഉം
ഐ റ്റിയേല് എന്തുവാ നോക്ക്യേ
ഐ റ്റിയേടെ വെൽഡിംഗ് തൻ്റെ പ്ലാനെന്തുവേനി
ഇതിന്നൊന്നങ്കി നോക്കും അല്ലെങ്കി വേറെന്തെങ്കിലും പഠിക്ക്യാ പോവും
ഉം വേറെയെന്ത് പഠിക്ക്യാൻ
വേറെ ഇന്ന് ഇവടെയിങ്ങനെ പി എസ് സിയേടെ കാര്യയിങ്ങനെ പറഞ്ഞു പി എസ് സി ഒന്നും നോക്കത്തില്ല അവൊക്കെ എന്നെക്കൊണ്ടൊന്നും പ റ്റത്തില്ല അല്ലേ കുത്തിയിരുന്ന് പഠിക്ക്യണം ടി ടി സി എന്തെങ്കിലൊക്കെ നോക്കത്തോള്ളു
ആഹ് ആഹ്
ഉം ഇയാളെന്തുവാ വീട്ടാര്ടെ ഇഷ്ടത്തി പോയതാന്നോ പഠിക്ക്യാൻ
ഇങ്ങനെ പഠിക്ക്യാപ്പോ പഠിക്ക്യാപ്പോന്ന് പറഞ്ഞ് അന്നേരം ഞങ്ങള്ടെ കൂട്ടത്തിലുള്ളൊര് ചേരെം ഇട്ക്കേം ഇതൊക്കെ തന്നെ അങ്ങനെ പോയി എടുത്തയാ
ഉം
ഉം
നീയെന്ത് ഫുഡൊക്കെ കഴിച്ചാരുന്നോ
ഉം ഫുഡൊക്കെ കഴിച്ച്
ആഹ് ആഹ് കഴിച്ച് കഴിച്ച്
ഉം
അവടെയെല്ലാരും കെടന്നോ
ഇവടെല്ലാരും കെടന്നു ഒറങ്ങീല്ല
ഓഹ് പിന്നേയിനി ഇനിയെന്തു പ്ലാന് നാളെ ഇനിയെന്തോ പരിവാടി
നാളെ ഇനിയെന്ത് പരിവാടി ഇങ്ങനെ രാവിലെ എണീക്കണം സുമ്മാ ഇങ്ങനെ കറങ്ങാൻ പോവും വീട്ടി വെരും വൈകിട്ട് കളിക്ക്യാൻ പോവും പിന്നെ എന്താ വീട്ടി കാണും കെടക്കുന്നോണ്ട് കളി കാണും എട ക്ക്യ് രാത്രി
കളി കാണാ പോവോ ഇപ്പെന്ന് കൂട്ട്ക്കാരെടെ വീട്ടിലാണോ പോകാ
ഉം കൂട്ടുകാരെ വീട്ടിൽ പോകും അല്ലേ വീട്ടിലിന്ന് കാണും റേഞ്ച് കിട്ടുകവാണെങ്കിൽ വീട്ടിൽ നിന്ന് കാണും അല്ലെ കൂട്ടുകാരെ വീട്ടിൽ പോയി കാണും
എത്ര മണിക്കാ കളി തുടങ്ങുന്നത്
ഇന്ന് പന്ത്രണ്ടായിരക്കും നാലരക്കും
പന്ത്രണ്ടരക്ക ഓൺലൈനാ പോന്ന
അല്ല നാലര പന്ത്രണ്ടരക്കെ ഉള്ളതിനന് ആ രണ്ട് കളിയും കാണും ഇരുന്ന്
രണ്ടാമത്തെ കളിയി പോർച്ചുഗലിന്റെ അന്നരം അത് കാണാൻ പോകണം
റൊണാൾഡോ ഫാൻ ആണോ
ആ ന്ന് താനോ
എനിക്ക് അങ്ങനെയൊന്നും ഇല്ല
കളിയൊന്നും കാണത്തില്ല
ഇല്ല വലുതായിട്ട് പണ്ട് ഞങ്ങളുടെ ചേട്ടനെ നെയ്മറി നേ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് നിക്ക് നെയ്മറിനെ ഇഷ്ട പണ്ട് മുതലേ
ഉം
അല്ലാത അങ്ങനെ കളിയുടെ ബേസിൽ അങ്ങനെ ആര് വന്ന് ഇഷ്ടം ന്നുംല്ല ഞാൻ അങ്ങനെ കാണത്തൊന്നുമല്ല ഇടയ്ക്ക് അങ്ങനെ ചേട്ടൻ ഇടുമ്പോ അങ്ങനെ നോക്കും അപ്പൊ ചൂടി ഇങ്ങനെ നെയ്മറിന്റെ ഇ ടത്തോളു
ഉ വീട്ടിൽ ആരൊക്കെയണ്ട്
വീട്ടില് അമ്മയും അച്ഛനും അല്ല അമ്മയും ചേട്ടനും
ഉം
അവിടാ
ഇവിടെ അനിയൻ അമ്മ അച്ഛൻ
ഉം
ഇന്ന് അതുകൊട്ട് വീട്ടിലൊക്കെ നി വീട്ടിൽ നിന്നേ തോടെ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയായിരുന്നോ
കറങ്ങാനൊക്കെ ഇങ്ങനെ പോയി അവൻ പ്ലസ് ടു വരെ പഠിച്ചാണ്
ആന്ന്
ക്രിസ്ത്യാനായിട്ട ഇപ്പന്നോ വാട്ടിൽ
എപ്പ ആ പ്സ്റ്റ പത്തി പോയിട്ടില്ല പ്ലസ് ടു വിനും പിന്നെ കോളേജ് പഠിച്ചപ്പോ
ഉം എവിടെ പോയി
മൈസൂര് ഊട്ടി കൂറുക അങ്ങനെയൊക്കെയള്ള സ്ഥലങ്ങളൊക്കെ പോയാഴി രുന്നു
ഉം
ഇയാൾ പോയിട്ടുണ്ടോ
ആഹ് ഞാൻ പത്തിൽ പോയരുന്നു പ്ലസ് ടുവിന്
പ്ലസ്ടു എല്ലാം പോയോ
എസ്
സ്കൂളിൽന്നാണോ പോയത്
അല്ല ഞാൻ പത്തി ഇരുന്ന് ട്യൂട്ടോറിയന്ന്യി പിന്നെ പ്ലസ് റ്റുവിന് ഞങ്ങള് ട്യൂഷൻ വീട്ടില പഠിച്ച അവിടുന്ന് തന്നെ ഞങ്ങള എല്ലാരും കൂടെ പറയിപ്പിച്ച് അങ്ങനെ എല്ലാരും കൂടെ പോയി രണ്ടു ദിവസത്തെ വയനാട് പക്ഷെ മൊത്തം അറിയാവുന്നവരും കൂടെ പഠിച്ചിക്കുന്നവരും ഉള്ളായിരുന്നു
ട്യൂഷൻ വേണ്ടി പഠിച്ചായിന്നോ കൊള്ളായിരുന്നേ
ഉം ട്യൂഷൻ വീട്ടിൽ പഠിച്ചേ പത്ത് പഠിച്ചതും കൊള്ളായിരുന്നു എന്ന വെച്ചാ പത്തിൽ ടൂർ പോകുന്നേ നമ്മടെ കൊറോണ സമയല്ലായിരുന്നോ? അങ്ങനെ ആർക്കും പോവാൻ പറ്റത്തില്ല കാര എ എന്തുവാ? എക്സാം ഒക്കെ കഴിഞ്ഞ് പോന്നെ
ആഹ്
ഉം
ഇന്നാലും നല്ല ഏതായിരുന്നു ട്യൂഷൻ വീട്ടില ആയിരുന്നോ ട്ടൂട്ടോറിയൽ ആയിരുന്നോ?
രണ്ടും ഇഷ്ടം രണ്ടും ഇഷ്ടപ്പെട്ടരുതാ
ആഹ്
നാല് ടൂഷൻ വീട്ടിലാ ഇച്ചിരി യോടെ?
ആഹ് അതാവ്മ്പോ അറിയന്നരൊക്കെ കൊറച്ച കൂടെ കാണുവായിരിക്കില്ലയോ?
ഉം പക്ഷെ വത്തിനെ ഇഷ്ടം വത്തിന് വത്തിരി അറിയാവുന്ന.
ആഹ് ട്യൂഷൻ വീട്ടില് എന്തോ നിങ്ങള്. ബോയ്സ് മാത്രമായിരുന്നു അതോ ഗേൾസും ഉണ്ടായിരുന്നോ?
ബോയ്സൻ ഗേൾസും ഉണ്ടായിരുന്നു
ഒരേ പ്രായക്കാരായിരുന്നോ?
വരേ പ്രായക്കാരും ഉണ്ടായരുന്നു എളെവരു ഉണ്ടായിരുന്നു.
അവിടെ എത്ര വരെ ഉണ്ട്?
കൊച്ച ഉള്ളായിട്ട് ലിസ്റ്റ് വരെ ഉള്ളതണ്ട്
ഓഹ്
ഉം
ശരി എന്നെ
ഓക്കെ
ആഹ്